അലോ
ആഹ് ഹലോ എന്താ പിന്നെ?
കേക്കാവോ
ആഹ് കേൾക്കാണ്ട് കേൾക്കാണ്ട്
ആഹ് എന്തോണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചിട്ടിരിയ്ക്കാ
ആഹ് എന്തായിരുന്നു സ്പെഷ്യല് രാവിലെ?
ആഹ് ഇന്ന് രാവിലെ ദോശയും കുറുമയും ആയിരുന്നു
ആഹ് എന്ത് എന്ത് കുറുമ
കുറുമ വെജിറ്റബിൾ കുറുമ ആയിരുന്നു അവിടെന്തായിരുന്നു ഇന്ന്
ഇന്നിവിടെ കപ്പ ആയിരുന്നു രാവിലെ
അതെലെ ആഹ് ആഹ് ആഹ് ആയിക്കൂടെ കഴിക്കാ വേറെ എന്തായിരുന്നു പലഹാരാണോ?
എന്താ ചായേടെ കൂടോ? ഓഹ് ചായേടെ കൂടെ കപ്പേ രാവിലത്തെ ഫുഡ് ആയിരുന്നു
ഉം ഉം ഉം പണികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ?
ആഹ് രാവിലത്തെ കഴിഞ്ഞു
ഉം പിന്നെ വേറെന്താ?
അവിടെയോ?
ആഹ് ഇവിടേം അതൊക്കെ തന്നെ
ആണോ പിന്നെ എന്തോ ഉണ്ട് വേറെ വിശേഷങ്ങള്? ഇപ്പ കെ എസ് ആർ ടി സി ഫ്രീ ആക്കിയല്ലോ
ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേൾക്കാണ്ട് കേക്കാണ്ട് പെട്ടെന്നേയ്
ആഹ് കെ എസ് ആർ ടി സിയെ ഫ്രീ ആക്കിയല്ലോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം?
വേണ്ടായിരുന്നു ഞാൻ പിന്നെ ആ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ആക്കിയേ ഉപകാരോന്നും ഇല്ല പ്രത്യേകിച്ച്
ആഹ് ഹൗസ് വൈഫാ
ആഹ് അതെ അതെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കുട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് അങ്ങനെ കഴണണൂന്ന് മാത്രം
ആണോ ജോബ് ഒന്നും നോക്കുന്നില്ല
ആഹ് ജോബ് ഇപ്പം ജോലിയൊന്നും ഇപ്പോ നോക്കണില്ലേ ചെറിയ മക്കളായതു കൊണ്ടേയ് അവരുടെ കാര്യങ്ങളൊ ക്കെ നോക്കിക്കൊണ്ട് ഇരിക്കാ
ആണോ
പിന്നെ എന്താ കഴിഞ്ഞോ? കഴിഞ്ഞാഴ്ച ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു. എന്താ ആശുപത്രീക്കൊക്കെ പോണന്ന് പറയുണ്ടായിരുന്നല്ലോ. എന്താ വയ്യാന്നൊക്കെ പറഞ്ഞു.
ആഹ് ഒരു ചെറിയ ചേചിയുടെ കുഞ്ഞിനെ. വയ്യാഴിക ആയിരുന്നെ. ആഹ്. അപ്പം കുഞ്ഞിനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്ക്വായിരുന്നു.
ആഹ് ആഹ് ആഹ്
ആഹ് അന്നേരം നമ്മടെ. ആഹ് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പഴത്തേക്കും. ആഹ് അവിടുന്ന് കൊണ്ടൊക്കോളാൻ പറഞ്ഞു.
ആഹ്. എന്ത് പറ്റീത്.
കുഞ്ഞിന് പെട്ടെന്ന് ഒരു കൊഴപ്പോം ഇല്ലാതിരിക്കുവാരുന്ന്. പെട്ടന്നങ്ങ് വയ്യാതായി. ഉം ആഹ്. പനിയാരുന്നെന്ന്. അത് പെട്ടെന്ന് നമുക്ക് ഒരു ഇതുപോലും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനാ അങ്ങനെ കൂടിയേന്ന് അറിയത്തില്ല.
അതേ ലൊ ഇവിടെ കാലാവസ്ഥ മാറ്യോണ്ടാ തോന്ന്ണ്ടെ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര വയ്യായിം ക്ഷീണൊക്കെ തന്ന്യെ. പനിം ജലദോഷം ഏഹ് ഛർദിനിക്ക്യ
ആണോ
ഉം ഉം ഞാൻ കഴിഞ്ഞാ ആഴ്ചയില് ഡോ ക്ടെ കണ്ട് വന്നൊള്ളു. അപ്പഴത്തേനും ദെ ഈ ആഴ്ച പിന്നേം വയ്യാതെ ആയി എനി ക്യ് വയ്യാതായി കഴിഞ്ഞാല് എന്റെ അസുഖം കുട്ട്യോൾക്ക് കിട്ടും. പിന്നെ കുട്ട്യോൾക്ക് വെരും. പിന്നെ അവരുടെ ആഹ് അവർക്ക് വന്നാ പിന്നെ എല്ലാരും മാറി ഇടുക്കുമ്പം അവർക്കൊക്കെ വെരും ഇപ്പ അമ്മയ്ക്കും അച്ഛനൊക്കെ അങ്ങനെ വെരും.
ആഹ് അതെ ഇപ്പൊ ഹോസ്പിറ്റല്ല് പോയാലുവെ നമ്മടെ താലൂക്ക് ആശുപത്രീലൊന്നും പോയിട്ട് മരുന്നൊന്നും ഇല്ല. അവര് പെട്ടെത് നമ്മള് നമ്മുടെ അടുത്തുള്ള ഹോ സ്പിറ്റലില് കൊണ്ടു പോകുമ്പഴത്തേക്കും അവ്ട്ന്ന് കൊണ്ടോകോന്നൊക്കെ പറയുമ്പം തന്നെ നമക്ക് ടെൻഷനല്ലെ. അത്രേം വല്യ അസു സുഖേതാണ്ടാന്നല്ലെ നമ്മള് വിചാരിക്കുന്നെ.
അതെ അതെ ആഹ്
ആഹ് താലൂക്ക് ആശുപത്രി ഒക്കെ കൊർച്ചൂടെ ഒന്ന് ഇതാക്കണം എന്നാലെ. ശെരിയാവത്തൊള്ളു. ഞമ്മളിപ്പൊ എപ്പഴും പൈസ കൂടുല് കൊടുക്കാൻ പറ്റത്തില്ലല്ലൊ.
അതേലെ ആഹ് ആഹ്
ആഹ് എത്ര രൂപം. പിന്നെ എന്താഇങ്ങനെ പോന്നു. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളി പഠിക്കാറായോ.
സ്കൂൾല് പഠിക്ക്യാറായിട്ടില്ല. ചെറിയ മക്കളാ. അവര് ഇങ്ങനെ സ്കൂള്ക്ക് പോയൊടങ്ങീട്ടില്ല. ഈ വർഷം മുതല് ചേർക്കണംന്ന് വിചാരിച്ചിട്ട് ഇരിക്ക്ണെ. ഇപ്പം ചെറീയം. ആഹ് രണ്ട് പേര്ണ്ട്. അങ്കണവാടീല് ചേർക്കണംന്ന് വെച്ചിട്ടാ ഇരിക്ക്ണെ.
ആഹ്. എങ്ങനെ വഴക്കൊക്കെ ഇണ്ടോ അതോ.
ആഹ് ചെറിയ മോനാണ്. ഒരാള് മറ്റാള് ഏഹ് മൂന്ന് വയസും. പിന്നെ ചെറിയ മോന് ഒരു വയസു അല്ലെ. ഇങ്ങനെ. അവര്ടെ കാര്യങ്ങളൊക്കെ നോക്കീട്ട് അങ്ങനെ ഇരിക്ക്യാ. അവര് ചെറ്യേ കുട്ട്യേളായതോണ്ടെന്നെ ജോലിക്കൊന്നും പോവാൻ പറ്റില്ല.
ആഹ്. നേര്ത്തെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ.
ആഹ് മുമ്പ് ജോലി ചെയ്യുന്നുണ്ടായ്ന്നു. ചെറ്യേ ഒരു ഓഫീസ്ല് വർക്ക് ചെയ്യ്ണ്ടായിന്നു.
ആഹ് ആഹ്
കോളിംഗ് സെന്റർല് വർക്കെയ്യ്ണ്ടേർന്നു
ആഹ് അത് ഇപ്പം ഒന്നിനും പോവാൻ പറ്റാത്ത അവസ്ഥയല്ലേ
ആഹ് ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ പിന്നെ അവര്ടെ കാര്യങ്ങള് നോക്ക്ണ സമയത്ത് നമ്മളെ അവരെ ഇട്ടോണ്ട് പോയിക്കയിഞ്ഞാ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്ക്യാനായാലും മടിയവും അസുഖങ്ങള് വന്ന് കഴിഞ്ഞാ പോവാനൊക്കെ ബുദ്ധിമുട്ടല്ല ഈ അട്ത്ത് പോവാം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വയ്യായികളൊക്കെ വന്ന് കഴിഞ്ഞപ്പോ പിന്നെ വേണ്ടന്ന് വെച്ചു ആഹ് തീരുമാനം
അതുകൊണ്ട് കുഞ്ഞുങ്ങടെ അടുത്തരിക്കാലോ
അതെ അതെ അപ്പ ഇന്ന് രാവിലെ എന്താ വെച്ചത് കപ്പ മറ്റേ പാൽ കപ്പയാണോ വെച്ചത്
അല്ല അല്ല ഞാൻ സാധ കപ്പ
ഉം ഉം ഉപ്പേരി പോലെയാണോ വെച്ചത്
അല്ല അല്ലാതെ വേവിക്കത്തില്ലേ അവിടെ ഉപ്പേരിന്നാണോ പറയുന്നേ
ആഹ് നമ്മള് ഉപ്പേരിന്നാ പറയാ ഉപ്പേരി കാച്ചാന്നാ പറയാ കൊള്ളി ഉപ്പേരീന്ന് ഞങ്ങള് ഇവിടെ പറയാ
ആഹ് ഇവിടെ ആണെങ്കി ആഹ് ഉപ്പേരീന്ന് പറയുന്നത് നമ്മടെ ചിപ്സിനെയ
ആഹ് ആഹ് ആഹ്
ആഹ്
ഈ ആഴ്ച എങ്ങോട്ടെങ്കിലൊക്കെ പൊറത്തു പൂവാൻ പ്ലേൻണ്ടാ
ഈ ആഴ്ച ഇപ്പവിടെ വല്ലാത്തൊരു കാലാവസ്തേ നമ്മള് രാവിലെ ഏ വെയിലാണെങ്കി വൈകിട്ടാവുമ്പോ
അതേലേ ആആഹ് ഇനിയിപ്പോ രണ്ട് മാ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞഴ്‌ നല്ല മഴയാവും തോന്നുന്നു
ആഹ്
മഴക്കാലായാ പിന്നെ എങ്ങോട്ടും പോവലൊന്നുംണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആയ്ച്ചേലൊരിക്കെക്കൊന്ന് പൊറത്ത് പൂവാറ്ണ്ട് ഇപ്പൊ മഴ പെയ്ത പിന്നെ കുട്ട്യോളേം കൊണ്ട് പോവലൊന്നും പിന്നെ വയ്യായികളൊക്കെ വന്ന വരില്ലേ പെട്ടെന്ന് അവർ ചെറിയ കുട്ടികളായതോണ്ടേ
അതെ
കഴിഞ്ഞ ആഴ്ച ഒരു ഉം മാരേജ് ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതിന് പോയാ അന്ന് വിളിച്ചപ്പൊ എന്നോട് പറഞ്ഞില്ലേ
ആഹ് അതിനോ അതിന് പോവാനായിട്ട് പറ്റിയില്ല
അതെയാ
കൊറച്ച് ദൂരവായ ത്കൊണ്ടും പിന്നെ ഈ ഒരു കാലാവസ്ഥ കാരണം ഞാൻ പറഞ്ഞില്ലേ ചേച്ചിടെ കുഞ്ഞിന് വയ്യാതായെന്ന്
ആഹ്‌
ആഹ് അപ്പൊ ഹോസ്പിറ്റ്ലൊക്കെ പോയതോണ്ട് പിന്നെ പോവാൻ പറ്റിയില്ല
ആഹ്
ഉം അവ്ടെ എങ്ങനെ ഉണ്ട്
ആഹ് ഇവെടാ പ്രത്യേകിച്ച് ആഹ് കാലാവസ്ഥ പറയാന്ന് വെച്ച് കഴിഞ്ഞാ ഈ എട ഭയങ്കരൊരു മഴക്കാലാണ് നല്ല വെയിലൊന്നും ഇല്ല്യാ എന്നാ ചൂട്ണ്ട് ഭയങ്കര ഉഷ്ണാണ് പ്പൊ റൂമിലാണെങ്ങിം ഫാൻ ഇല്ല്യാണ്ടേ ഇരിക്കാൻ പ റ്റില്ല പിന്നെ ഏ സി ഒക്കെ ഇടാന്ന് വെച്ചെയ്‌ഞ്ഞാ കുട്ടികൾക്ക് വയ്യാത്ത കാരണം ആ കൊറച്ച് ടൈം ഇട്ടാൽ തന്നെ അവർക്ക് മൂക്ക് അടപ്പ് അ ക്കെ വരും അപ്പൊ പിന്നെ അതും അങ്ങനെ യൂസ് ചെയ്യില്ല്യ എല്ലാവർക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ തന്നേ ഹോസ്പിറ്റൽ കേസ് മര്ന്ന് കൊട്ക്കാ അതൊക്കെ തന്നെ ഒരു പണിയാണ് ഇപ്പൊ
ആഹ് അതെ അതെ ഏഹ് രാവിലെ തൊടങ്ങ്ന്ന പണിയായിരിക്കും അല്ലേ ഹസ് ബന്റ് എ നാ ഏ വീട്ടിലുണ്ടോ അതോ
ബന്റ് നമ്മ നാട്ടിലന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിക്ക് വന്ന്ട്ട് പിന്നേ പോയിട്ടില്ല്യ
ആഹ്
ആള് ഇവടെ നാട്ടിൽ തന്നെയാ ഞാൻ പറഞ്ഞില്ലേ അന്ന് വിളിച്ചപ്പോ
ആഹ് ആഹ് ആഹ്
അവടെ കുട്ട്യേളെക്കെ സ്കൂള്ല് പോയ്യാ
ആഹ് ഇവിടേ ചേച്ചിടെ കുട്ടികള് പോയി
ആഹ് ആഹ്
അംഗൻവാടിയിലാ
ആഹ് അംഗൻവാടിയിലാണല്ലേ ആഹ് മുപ്പതാംന്തിയാ തോന്ന്ണ്ട് പ്രവേശനോത്സവം മെയ് മുപ്പത് ന്നാണ് പറഞ്ഞ് കേട്ടേ
ആഹ് ഇഞ് അട്ത്ത വർഷേ ഏഹ് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നൊള്ളു
അതേലേ ആഹ്
ആഹ്‌
അപ്പൊ എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ടല്ലേ.
ആഹ് അങ്ങനെ അങ്ങോട്ട് സ്കൂളിലോട്ട് ചേർക്കുന്നുള്ളു.
ആഹ് ആഹ്.
ആഹ്.
വീടിന്നടുത്തെ സ്കൂളില് ചേർത്താലോച്ചിട്ടാ.
ആഹ് വീടിനടുത്ത് ഇവിടെ വീടിന്റെ അടുത്ത് സ്കൂള് കൊറച്ച് പോണം.
ആഹ് ആഹ്.
ഉം.
ഞങ്ങള് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ചേർത്താന്ന് വിചാരിച്ചിട്ടാ. അ കൊറെ അകലേക്ക ആവുമ്പം ബുദ്ധിമുട്ടല്ലേ. അടുത്ത് സ്കൂള് ഗവൺമെന്റ് സ് കൂളാ നോക്കിയിട്ട് ചേർത്താലോ വിചാരിച്ചിട്ട.
ആഹ് ആഹ്. ഗവർമെൻറിലാണോ ചേർക്കുന്നേ.
ആഹ് ഗവൺമെന്റ് സ്കൂള് ചേർത്താന്ന് വിചാരിച്ചിട്ട ഇരിക്കണേ എന്റെ മക്കളെന്നല്ലട്ട എന്റെ മക്കള് ചെറിയ മക്കളല്ലേ. ഇവിടെ ചേട്ടന്റെ മക്കള്ണ്ട് അവനേനിംകൂടെ ചേർത്താന്ന് വിചാരിച്ചിണ്ട്.
ആഹ് എല്ലാവരും കൂടെ ഒരു സ്കൂളിലായിരിക്കുന്നതാ നല്ലത്.
ആഹ്.
അപ്പൊ കൊഴപ്പ ഇല്ലല്ലോ.
അതെ അതെ. പിന്നെ സ്കൂളിൽക്കൊക്കെ പോയി തൊടങ്ങിയാ പിന്നെ അവർക്ക് ഫുഡ് രാവിലെ ഇണ്ടാക്ക കൃത്യ സമയത്തേണീ ക്ക അങ്ങനെ കൊറേ പണേളൊക്കെണ്ടിനി.
ആഹ് അതെ അതെ അത് ഭയങ്കര ബുദ്ധിമു
എനിക്കിപ്പ ചെറിയ മക്കളായ കാരണം ചെ അവർക്ക്. കൊർച്ചും സ്കൂളിൽ കഴിഞ്ഞ കൊർച്ചും കൂടി സമയത്ത് നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ.
ആഹ്.
പണിത്തരക്ക് കൂടും പിന്നെ ജോലിക്ക് കൂടെ പോയി കഴിഞ്ഞാ പിന്നെ കൊർച്ചും കൂടിം. ബുദ്ധിമുട്ടാവും.
ഉം അയ് ശരിയാണ്. ജോലിക്ക് ആഹ് ഇപ്പൊ തൽക്കാലം കുഞ്ഞുങ്ങൾ ഇച്ചിരി വലുതായിട്ട് മതി അങ്ങനെ ചെ ചേച്ചിക്കും അതുപോല ചേച്ചിക്കും കുഞ്ഞുങ്ങളുള്ളോണ്ടെയ് എങ്ങും പോവാനൊന്നും പറ്റത്തില്ല.
ആഹ് എത്ര മക്കളാ ഇള്ളത് അം ഒരു താഴെരുപെൻകൊച്ചാന്നല്ലേ പറഞ്ഞത്.
ആഹ് പെൺകൊച്ച.
ആഹ് ആഹ്. ആഹ് മോളെയാണോ ഇപ്പൊ സ്കൂളിക്ക് ഏഹ് ചേർത്താന്ന് പർഞ്ഞേ. ഹലോ ഹലോ. ഹലോ കേക്കാനുണ്ടോ ഞാൻ പറയുന്നത് ഹലോ. ഹലോ. ഹലോ.